ആ
ആഹ പറി പറി കേക്കുന്നുണ്ട്.
ആ പറയടാ ന്നിട്ട് പിന്നെ എന്തുവാ ഇപ്പ എല്ലാം ഓക്കെയല്ലേ?
ഇപ്പല്ലാം ഒക്കെയാണ്. എന്താ റയാ ഉം നമുക്ക് അവിടത്തേക്ക്. എൻട്രൻസ് ഉണ്ട് പക്ഷെ ഒരു പരിധി വരെ ഉള്ളൂ. അതിന് മേലെ ഇവരെ ഇങ്ങനെ അടക്കിയ സ്ഥലത്തിലേക്കൊന്നും നമുക്കിപ്പൊ പൂവാൻ പറ്റൂല.
അത് അവിടെ സെപ്പറേറ്റായിട്ട് അടക്കി എല്ലാരും ഒരുമിച്ചാണ് അടക്കിക്കുന്നെ.
ആഹ്, ഒരുവിധം എല്ലാരും ഒരുമിച്ചാണ് അടുക്കിയത്. ആ അതെ അതെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് എല്ലാരും. ഹിന്ദുന്നില്ല മുസ്ലിം ഇല്ല ക്രിസ്ത്യൻസ് ഇല്ല എല്ലാരും ഒരു
ഉം സത്യ ആണാണ് അപ്പൊ ഇപ്പ അവിടെ എല്ലാരും താമസംക്കെ തുടങ്ങിയോ?
ഏ അവിടെ താമസിക്കാൻ പറ്റൂല അയ്യോ അവിടെ ആരുല്ല.
ഇപ്പൊ നമ്മള് മറ്റേ അവിടെ വീട് വെച് കൊടുത്തില്ലേ അത്വ്ടെ അടുത്താണോ?
ആ അല്ല അട്ത്തല്ല അത് കൊർ കൽപ്പറ്റ പറഞ്ഞ ഒരു സ്ഥലത്തായിട്ടാണ്.
ആ ഇപ്പി ആ സംഭവം നടന്ന ചുരൽമലിൽ ഇപ്പൊ ആരും ഇല്ല.
ചൂരൽമലിൽ ആരും ഇല്ല അവിടെ ഇപ്പ പിന്നെ ഈ ടൂറിസ് ഇപ്പൊ ഒരു ടൂറിസ് പ്ലേസ് മാതിരി ആണല്ലോ ഇപ്പൊ അവിടെ ഉള്ളത് അപ്പൊ അവിടെ ഈ കടക്കാരൊക്കെ ഉണ്ട് അതായത് ഈ ഉപ്പിലിട്ടതൊക്കെ വെക്കാനുള്ളത് പക്ഷെ ന്നാലും നമുക്ക് അവിടുന്ന് എന്തെങ്കിലും വാങ്ങി ഒന്ന് വാങ്ങി തിന്നാൻ തോന്നൂലട്ടോ സത് പറഞ്ഞാല് ഉ ഉ ഒന്നും തോന്നത്തില്ല. എന്തോ? അവിടെ നിക്ക്ണ സമയത്തൊക്കെ എനിക്ക് കയ്യും കാലൊക്കെ ഇങ്ങനെ വിറക്കുക അത് അത്ര ഞങ്ങ അവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് അവിടുന്ന് ഉരുള് പൊട്ടിയ സ്ഥലം നമുക്ക് കറക്റ്റയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുഞ്ചിനി മറ്റം പറഞ്ഞ ഒരു ഭാഗം നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്.
അ ആ
ഉം അവിടെ ഇപ്പൊ ആ ഭാഗക്കെ കൊറച്ച് കാടായി വന്നിട്ടുണ്ട് ഉരുളിപൊട്ടിയ ആ ഭാഗം മാത്രമായിട്ട് കൊറച്ച് കാടായിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് അവിടെ
ഓഹ് അതെ നമ്മളിപ്പ ഈ ഇങ്ങന അന്ന് അവരും അതുകൂട്ട ഇ ഒരു നോർമൽ ഡേ ആയിട്ട് കണ്ട് കഴിഞ്ഞിട്ട് കണ്ടിങ്ങനെ നിന്ന പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാന്ന് പറയുമ്പോ അത് തന്നെഈ കൊറെേ ഇൻസ്റ്റൽ കൊറെ റീലും കാര്യങ്ങളുംക്കെ ഇ ഇങ്ങനെക്കേ ക്രിയേറ്റ് ചെയ്തില്ലായിര്ന്നൊ അത് തന്നെ കാണുമ്പോ നമുക്ക് നെഞ്ചിനകത്ത് ഒരു പടപ്പാ
നെഞ്ചിലൊരു പെടപ്പ ഉ അവര് അമ്മേന്റെ ഒരു അ അച്ഛന്റെയും മൂന്ന് മക്കള് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടായത് അവർക്ക് പിന്നെ ഒരു കു കുട്ടികളൊന്നും ഉണ്ടാവില്ലായിരുന്നു അവര് പ്രസവക്കെ നിർത്തിവച്ചതായിരുന്നു.
ഓ ഓ മൂന്ന് മ
എന്നിട്ട് പിന്നെ ആ എന്നിട്ട് പിന്നെ രണ്ടാമത് അതൊക്കെ ഒന്ന് ശരിയ എന്ത രണ്ടാമത് പ്ര ണ്ടാവണ്ടേ രീതിയിലൊക്കെ ആക്കി ഓര്ക്ക് ഓരെ മുന്നിന്ന് സ്വന്തം കൺമുന്നിലൂടെ ഒരു ആ ഒരു ആ അച്ഛന്റെ മുന്നിലൂടെ ആ മോൾ ആ കുട്ടി പോയത്
ആ അച്ഛനും അമ്മയും ഒക്കെ ജീവനോടെ ഉണ്ടോ?
അച്ഛനും അമ്മയും ജീവനോടെണ്ട് ആ മൂന്ന് മക്കളും ആ അച്ഛനും അമ്മയുടെ മുന്നിലൂടെ പോയത്
ഓ ഭയങ്കര ട്രോമ ന്നെതൊക്ക
ഓരൊക്കെ ഇങ്ങനെ പറയുന്ന കേക്കുമ്പോ എന്താ പറയാ ഒരു കാലന്ന് എന്താ പറയാ ഒരു തരിച്ചൊരു കേറല ഒരു കരച്ചിലൊക്കെ വര
നമ്മളിപ്പോ അത് അതിങ്ങനെ അതിനെ ഫേസ് ചെയ്ത് പിന്നെയും ജീവ യിലേക്ക് വന്നരന്ന് പറയുമ്പം ഈയോ നമ്മളതിനെ അവര് ഒരുപാട് നമ്മൾ ഇത് ചെയ്യാനുണ്ട്. കാരണം നമ്മുക്ക് ഞാനെക്കാണെങ്കി ആ ഒരു സമയത്ത് പെട്ടു പോയാ ഭഗവാനെ തീർന്ന് നമ്മുക്കിത് കാണുമ്പോ തനെ
രാവിലെ ആ ഒരു ദിവസം രാവിലെ ഈ ഉരുൾ പൊട്ടിയ ദിവസ രാവിലെ നമ്മൾ എണിക്കുമ്പോ എത്ര കോള നമ്മള് ഫോണിൽ വന്ന അറിയോ നിങ്ങള് സേഫ് അല്ലേ ആ സേ സേഫല്ലേ സേഫ് അല്ലേന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാര് വിളിച്ചി അപ്പൊ നമ്മള അറിയുന്ന നമ്മളതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇവരൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്ന ടൈമിലാ നമ്മള് അറിഞ്ഞത് ആ ഒരു നിമിഷം നമ്മള് ആഹ ആഹ പെട്ടെന്ന് നമ്മെളെ വീട്ടിന്റെ അവിടെയുള്ള വെള്ളം പെട്ടെന്ന് കൂടി. അപ്പൊ നമ്മളിങ്ങനെ വിചാരിച്ച എന്താ സംഭവം നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ഇടക്കടക് ഇങ്ങനെ എണീച്ചിട്ട് രാത്രി
നിങ്ങൾക്ക് പക്ഷെ അവിടെന്ന് പക്ഷെ ഇച്ചിരി നല്ല ദൂരം ഉണ്ടല്ലേ അപ്പൊ
ആ ദൂരുണ്ട് പക്ഷെ എന്നാലനമുക്ക് പോയി വരാൻ പറ്റിയൊരു ദൂരേ ഉള്ളു ആഹ
ഇപ്പൊ നിങ്ങളെ വീട്സ് വീടിന് അതായത് നിങ്ങൾക്ക് ഒരു ഇങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യസ്തയിട്ടുള്ള അതൊന്നും തോന്നിയില്ല അല്ലേ
ഓ ആഹ ഒ ഒരിക്കല ഇല്ലാത്ത ഒരു മഴയായിരുന്നു അന്നുണ്ടായിരുന്നത് ഒരി ക്കലുല്ലാത്ത ഒരു മഴ നിർത്താതെ പെയ്യുന്ന ഒരു മഴയും ഒരു കാറ്റും ഒരുമാതിരി ഒരു കാലാവസ്ഥയിരുന്നു.
ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നേ എന്തായും നമുക്കൊരു പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാലാവസ്ഥന്ന് പറയിലേ ആ ഒരു രീതിലുള്ള കാലാവസ്ഥരു ന്നുണ്ടായിരുന്നേ അപ്പൊ നമ്മളങ്ങനെ എടക്ക് എടക്ക്ട്ക്ക ഇങ്ങെ എണിച്ച്നോക്കും വെള്ളം എത്ര എത്തി വെള്ള എത്ര എത്തി നമ്മളി ടോർച്ചടിച്ച് നോക്കും.
ആഹ
പെട്ടെന്ന് ഇങ്ങനെ വെള്ളം കൂടിയത് നമ്മള് കണ്ടില്ലായിരുന്നു. പെട്ടെന്ന് വെള്ളം കൂടിയേ പിന്നെ രാവിലെ എണീക് നിക്കുമ്പോ ഈ ഒര അവസ്ഥയ കേൾക്കന്ന്
ഓ അത്തരത്തി എനിക്ക് തന്നെ കുട്ടി പറ ഇത് ചോതിക്കാൻ കൂടെ വയ്യ നമ്മള് അത്രയൊക്കെ അടുത്ത അറിയാവുന്ന ആൾക്കാരൊക്കെ ഓരോത്തര ഇപ്പ ഈ പറഞ്ഞ കണ്മുന്നീന്ന് നമ്മൾ ഇങ്ങനെ പോയന്ന് പറയുമ്പോ ഒക്കെ ഭയങ്കര വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ ഞമ്മക്കത് ഒരിക്കലും
അതുപോൽ തന്നെ ഒരു രണ്ട് ലൗ ബേഴ്സിൻ്റെ കാര്യം ചേച്ചി അറിഞ്ഞില്ലായിരുന്നോ റീൽസിലൊക്കെ? ഓരീ യൂ ഉരുള് പൊട്ടിയ ടൈമില്, അവര് രണ്ടാല് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേള്ളു.
ആഹ ആഹ
രണ്ടാളും അത്രയും സ്നേഹിച്ച്. ലാസ്റ്റ് ഒരു വീടൊക്കെ വെച്ച് സെറ്റിൽഡ് ആവാ എന്നുള്ള തീരുമാനത്തിലായിരുന്നു. അപ്പൊ ഈ ഉരുള പൊട്ടി യ ടൈമില് ഇവര് രണ്ടാൾക്കാരും, വേറെ വേറെ സ്ഥലത്തായി പോയി. രണ്ടാക്കും രണ്ടാളും ജീ ജീവനോടുണ്ട്. പക്ഷെ രണ്ടാള് വേറെ വേറെ സ്ഥലത്തായി പോയി. വേറെ വേറെ ക്യാമ്പിലായി പോയി. എന്നിട്ട് ഇവര് വിചാരിച്ചു, രണ്ട മരിശ് ശെരിക്കു മരിച്ചു എന്നുള്ള രീതി ഇവര് രണ്ടാള ആകെ തകർന്നിരിക്കുമ്പോ, പെട്ടെന്ന് ഇവര് രണ്ടാള് ഒര ഒരു സ്ഥലത്തെ എത്തിയര് ഇവര് രണ്ടാള് ഒരുമിച്ച് കണ്ട്.
ആ ആ ആ അപ്പൊ ഞാൻ എടാ ഇവര് കല്ല്യാണം കഴിച്ചില്ലേ?
ഇല്ല എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ.
കഴഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇവരുടെ നാട് അവിടെ തന്നെ ആയിരുന്നു. പക്ഷെ ഇവർ
ആഹ അവിടെത്തന്നെ, ആഹ ആഹ അവിടെ തന്നെ ആഹ. ഒരേ സ്ഥലത്തന്നെ, ബ ട്ട് വേറെ വേറെ ഭാഗത്തായിട്ട് വീട്. ഈ പുഞ്ചിന് മറ്റത്തും, പിന്നെ ആ ആ ഒരു ഭാഗത്തായിട്ടാളോ പൊട്ടിയത്.
ആ ആഹ.
അങ്ങനെ, ആ എന്നിട്ട് പിന്നെ ഇവര് രണ്ടാളും, ഒരുമിച്ച് കണ്ട് സന്തോഷത്തോടെ ഒക്കെ കണ്ടു കോക്കെയായി പിന്നെ, ഒരാക്സിഡന്റില് ആ ചേട്ടായി മരിച്ചു പോയി.
ഓ അതില്ലേ മറ്റേ, ആ പുള്ളിക്കാരിയുടെ അമ്മയും, അനിയത്തിനേം ഒക്കെ എന്തൊക്കെയ അച്ഛനൊക്കെ, ഇങ്ങനെ ഇത് മരിച്ചുപോയി. പക്ഷെ ആ ആഹ്.
ആഹ് മരിച്ച് പോയി. ആ എന്നിട്ട് ഇവര് രണ്ടാള് കിട്ടി. പിന്നെ ഒര് ആ ചേട്ടായി മരിച്ചുപോയി.
ആ അത് യ്യോ ആ ചേച്ചിക്ക് ഭയങ്കര ഒരു ട്രോമ ആയി പോയി. ഭഗവാനെ,
ആഹ ആ ചേച്ചി എന്താ പറയാ. ഉം നഷ്ടപ്പെട്ട് പിന്നെ കൂടെ താങ്ങായി നിന്ന ആളും,
ആളും അത് പുള്ളിക്കാരൻ ഒരു ഇന്റർവ്യൂലോ എന്തോന്ന് പറയുന്നുണ്ടായിരുന്നു. എനി
ആ ഈ ഉരുള്പൊട്ടിയ ആൾക്കാരെ ക്കെ ഇന്റർവ്യൂ ഇങ്ങനെ വിളിചിനേയിരുന്നു. അതിൽത്ത അച്ഛനും അമ് അതിലത്ത അച്ഛനും അമ്മയൊക്കെ ഉണ്ടയിരുന്നു.
ആ ചേട്ടനെ ഇതൊട്ട് ആ ചേട്ടനെ ഇതോട്ട് മരിച്ചപ്പോം നമ്മള് ടി വില് ലൈവ് ഒക്കെ പൊ വ് പോയപ്പം അയ്യോ അന്നേരാ ചേച്ചിക്ക് വലിയ ഇതൊന്നുമില്ല. പുള്ളി ക്കാരി എന്തോ എന്തോ അബോധാവസ്ഥയിലോ അങ്ങനെ എന്തോ അല്ലാരുന്നോ. പുള്ളിക്കാരിക്ക്‌ ഏകദേശം, പരിക്കുണ്ടായിരുന്നല്ലോ.
ആ അതെ അതെ എന്നിട്ട് ഒരു വേറൊരു ക്യാമ്പിൽ ആ ടൈമില് ഒര് നേരിട്ട് കാണുന്നത് തന്നെ.
ഉം പക്ഷെ ആ ചേച്ചിക്ക് പക്ഷെ അങ്ങനൊരിത് കൊടുക്കരുതായിരുന്നു ദൈവം. സ്വന്തം കൂടപ്പറപ്പിനേം അമ്മേനേം അച്ഛനേം കൊണ്ട്,
അതാ പറഞ്ഞത്. എന്താ പറയാ ആണ് ആത്മാർത്ഥയ പെണ്ണ് ചതിക്കും. പെണ്ണ ആത്മാർത്ഥയായ ആണ്, ചതിക്കും. രണ്ടാള് ആത്മാർത്ഥയായ ദൈവം ചതിക്കും. എന്നുള്ളരു ഡയലോഗ് എനിക്ക്പ്പ സത്യ എന്റെ മനസ്സില് എനിക്ക് സത്യം പറഞാ എന്റെ മനസ്സില് എന്തൊക്കെയോ ഓടിപ്പോയിന്ന എനിക്ക്. പിന്നെ അറിയില്ല. വേണ്ട ഒരു നിങ്ങത്തെ ഒരു ജീവിത എന്തിനാ നമുക്ക്.
സത്യം. പിന്നെല്ലാതെ പുള്ളിക്കാരി എങ്ങനെങ്കിലും ഇപ്പൊ അത്രയും, ആ ചേ ആ പുള്ളിക്കാരിക്ക് അത്രയും നഷ്ടപ്പെട്ടെങ്കിലും, ആ ചേട്ടൻ അത്രയും കൂടെ നിന്ന് കാണുവമായിരിക്കും. ഞാനിനി ഉണ്ടല്ലോ പുള്ളിക്കാരി ആ
രണ്ടാൾ ഒരുമിച്ച് ജീവിക്കാന്നുള്ളൊ ഇതായി പിന്നെ പെട്ടെന്ന് ഇതിലാ ആക്സിഡന്റ് ആയി നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു
പുള്ളിക്കാരിക്ക് പിന്നെന്തോ വീടൊക്കെ വെച്ചു കൊടുത്തിങ്കിലും
ആ ആരൊക്കെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ഓര്ക്ക് ആ സന്തോഷം ഉണ്ടാവൂലല്ലോ
സന്തോഷം ഉണ്ടാവുല്ല സത്യാണ്. എന്നിട്ട് പറഞ്ഞ ഇനി ഒരിക്കലും ഈ വീട് എന്തുവാ അത്രയും പൊക്കത്തിലാണ് സുരക്ഷയോടെ കൊടുത്തരു വീടാ പക്ഷെ സുരക്ഷക്ക് കൂടെ നിക്കാൻ ആരു ല്ലെങ്കി പിന്നെ പുള്ളിക്കാരി എ
പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ഉരുളപൊ മറ്റർക്ക് വെച്ചെടുത്ത വീട് ഒരു മലേന്റെ ചെരുവിലുള്ള മലേന്റെ ചെരുവിലുള്ള സ്ഥലത് പിന്നെ ഓർക്ക് വീട് വെച് കൊടുത്ത
ആണോ
ഉം ഞങ്ങള് കാണാ പോയ സമയത്ത് ഒരു മലെന്റെ ഒരു തഴത്തായിട്ട് ട്ടാണ് ആ ആ വീടുകൾ മൊത്തം ള്ളത്
അതുകൊള്ള അവര് പറയണ ഈ ഇനി എന്ത്‌ ഇനി എന്ത്‌ വെള്ളം കേർ ഭൂമിലുക്കം വന്നാലും ഒന്നും ഒരു പ്രശ്ന പക്ഷെ ആ മലയള്ളിടത്തോളം കാലം അവര് ഇനിയും പേടിക്കണം
എന്തൊക്കെ വന്നാൽ സ്ഥല പക്ഷെ പിന്നെ രണ്ടാമത് ഒരു വെച്ച കൊടുത്തത് ഒരു മലന്റെ ചോട്ടിലായിട്ടാ ചേച്ചി ജസ്റ്റ് റ്റൊന്ന് ആ യൂട്യൂബ് ഒക്കെ ഫ്രീ ആവുമ്പോ യൂട്യൂബ് എടുത്തിട്ട് അതൊന്ന് സെർച്ച്യ്ത് നോക്കിയോക്ക് വയനാട് ചുവലന്മാരെ ഉള്ളപൊട്ടലിനെ വീട് വെച്ച സ്ഥലം ഒപ്പം ചേച്ചിക്ക് മനസ്സിലാവും ഒരു പിന്നെയ ഉള്ളത് ആ ഒരു മലയുടെ ഒരു അടിയിലായിട്ടാ
ഓ ഇത് ഇവര് കാണിക്കുന്നൊക്കെ ഓ അവർക്ക്നി എന്തെങ്കിലും ഇതാണെലും ഒരു ഒരു ട്രോമ ആവത്തില്ലേ ഇത്
എനി ഇഷ്ടംപോലെ വീട് അവിടെ പണി കയ്യാനുണ്ട് ഒരു ഭാഗത്തെ വീട് മാത്രെ പണി കയിഞ്ഞിട്ടുള്ളൂ ഇനി ഒരു
ചെയ്തിട്ടുള്ളൂ ഓ ഓ അപ്പൊ ആ ചെയ്ത ചെയ്തിട്ട വീട് ഫുള്ള് കംപ്ലീറ്റ് യ്തടുത്ത് മൊത്തം ഇപ്പം താമസായോ
ആഹ് അവിടെയക്കെ ഫുൾ താമസായി നമ്മൾ നേരിട്ട് കണ്ട കാഴ്ച ഒരു മലേന്റെ ചെരുവിൽ പിന്നെയും ഒരു വീട് വെച്ചു കൊടു പിന്നെ വീട്ടില്
കൊള്ളാം
ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആയത് അവിടെ നിക്കുന്ന സമയത്ത് മ്മക്ക് ഒന്ന് ഒന്ന് സംസാരിക്കാനോ മര്യാദക്കൊന്ന് ചിരിക്കാനോ പോലും പറ്റൂല
ഡീപായിട്ട് അറിയാവുന്നരം കൂടി ആയതോണ്ടേ
ഞാനൊക്കെണ്ടല്ലോ അവിടെ പോയി നിന്നിട്ട് പിന്നെ എനിക്ക് രണ്ട് ദിസം മര്യാദയ്ക്ക് എനിക്ക് ഉറങ്ങാനേ പ കിട്ടിട്ടില്ല ന്റെ മനസ്സിൽ ഫുള്ള് ഈ ഒരു ചിന്തയായിരുന്നു അത്ര ആൾക്കാര അവിടെന്ന് നെലവിളിചു ഉം അത പോസ്റ്ററിൽ കാണുന്ന ഓരോ കുട്ടിയള് മുഖം കാണുമ്പ ഇൻ ന്റെ അനിയമാരെ മുഖന്റെ മനസ്സിൽ പെട്ടന്ന് ഓടിപ്പോന്ന്
ഉം അതെന്നെ
ഉം പിന്നെ ടൈംആയി ഞാൻ എന്തായാലും നാളെ വിളിക്കാട്ടോ.
ആഹ് ഓക്കെടാ ഓക്കെ ശരി.
എന്ന ശരി.
ആ